കേക്കാവോ?
ആ കേക്കാൻ പറ്റുന്നുണ്ട്.
ആഹ് ഓഹ് സുഖാമായിട്ടിരിക്കുന്ന്
ആഹ് ആഹ് ഇവിടെയും സുഖമായിട്ടിരിക്കുന്നു.
ഉം അച്ഛനെന്തോടുക്കുന്നു ഉം അച്ഛൻ ഇന്ന് ഇതുവഴി പോയായിരുന്നു. മുളക് മല്ലിയൊക്കെ മേടിച്ചോണ്ട്. ആണോ, ആഹ് ഞാൻ കണ്ടായിരുന്നു.
ആഹ് ഞാനിപ്പോ കൊറചോസം വീട്ടി വന്നായിരുന്നു അങ്ങോട്ട് കാണാത്തത് കൊണ്ടേ ആഹ് അപ്പം പറഞ്ഞു മോനുമായിട്ട് ബാത്റൂമിൽ കേറിയെന്ന് പറഞ്ഞു.
ആഹ് ആഹ് ആഹ് ആഹ് ഞാനേ അറിയാം ആഹ്. പറഞ്ഞായിരുന്നു പറഞ്ഞായിരുന്നു, അതെല്ലേ ഞാൻ വിളിച്ചേ.
ആഹ് അല്ലേ നീ എന്തെടുക്കുന്നു കുഞ്ഞാള് എന്തെ?
അത്തോട്ട് പോയി
പോയോ, ചേട്ടൻ ഇനി എന്ന് വരും?
ചേട്ടൻ ഇനി എട്ടൊമ്പത് ദിവസമായിട്ട് വരുത്തോള്ള്.
പത്ത് ദിവസമെടുക്കോ ദൂരമാണോ അപ്പൊ പോകുന്നേ
പിന്നെ ദൂരം ഉണ്ട് ഉം അച്ഛന് എന്തുപറ്റി നടന്ന്. ന്നുപോയേ വണ്ടിയില്ലേ
ഇല്ല വണ്ടി ഞാന ഇന്നാണ് ജോലിക്ക് കൊണ്ടു പോയായിന്ന്
ആണോ ആഹ വൈകിട്ട് പിന്നെ ആ രാവിലെ കൊണ്ടുവരു ന്നത് കണ്ട് പിന്നെ അവിടെ മേള ഇട്ട് ഉണക്കി അപ്പുറത്തെ വീട്ടി ന്ത്
ആഹ ആഹ് ആഹ
ആ ഇടയ്ക്കിടക്ക് എന്തെും മഴ പെയ്ത് പക്ഷെ എന്ന് പൊടിപ്പിച്ചെന്ന് തോന്നുന്നു ഇവിട് ഇത്ത വണ്ടി ചോദിച്ചായിരുന്നു അപ്പൊ അത ആഹ
അപ്പം പ റഞ്ഞഞ് മഴ ഇടയ്ക്ക് പെയ്ത് അവിടുത്തെ അമ്മ വന്ന് വിളിച്ചപ്പോഴാ അറിഞ്ഞത് എന്നൊക്കെ പാങ്ങി പൊടിപ്പിചോക്കെ വെച്ച് ആ പിന്നെ അവിടെങ്ങനെ വീട്ടില് ആഹ പൊടിപി മുങ്ങിയായിരുന്നു വെയിൽ അത്ര ഉണ്ടായിരുന്നു പറഞ്ഞു. പക്ഷെ ഈ പെട്ട പെട്ടെന്ന് ഇങ്ങനെ മഴ വന്നതുകൊണ്ട്
ആഹ്‌.
അന നും ഇബെ എടുത്തന്നൊക്കെ പറയുന്നു എന്താ എനക്ക്റല്ല എന്തായാലും പൊടിപ്പിച് കിട്ടി
ആഹ പൊടി പ്പിച്ച് കൊണ്ടുപോയി പക്ഷെ കൊണ്ട് മേടിച്ചോണ്ട് വന്ന് അന്നേര കൊണ്ട പോന്നിട്ട് ഇട്ട് കൊറച്ച് കഴിഞ്ഞ് കൊറച്ചു നേരം വെയിലുണ്ടായിരുന്ന് പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോ മഴ പെയ്ത് മഴ പെയ്പ്പോ വന്നെടുത്ത് ഇട്ട് കുറച്ച് കഴിഞ്ഞപ്പോ മഴ പെയ്ത് വന്നെടുത്തത്ത്
ആഹ്‌ ആഹ്‌.
പിന്നെയും കൊണ്ടുവന്നിട്ട് കുറേ പക്ഷെ ആ വെൽ രണ്ടാമത് വന്ന വെയിയില് കുറേ നേരം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഒരു മഴ പെയ്ത ആ മഴ പെയ്തപ്പം മ അച്ഛന റിഞ്ഞില്ല പിന്നെ അമ്മ വിളിച്ച് പറഞ്ഞപ്പോഴാ അറിഞ്ഞത് അത് ഇച്ചിരി നനഞ്ഞ എന്നാ എനിക്ക് തോ തോന്ന അത മഴ നെയച്ചിുന്ന അനഞ്ഞെന്നാ എനിക്ക് തോന്നുന്നത് ഞാൻ ചോയിച്ചേ പൊടിച്ചോന്നു
ആഹ എന്തായാലും പൊടിച്ചുകൊണ്ട് വെച്ച് അതെനിക്കറിയത്തില്ല നനഞ്ഞ ഇല്ലയോന്നന്നും എനിക്ക അറത്തില്ല
എന്തോ ആയാലും ആഹ കൊറശ് ക്ഷേ യെങ്കിലും എടുത്തൊന്ന് ചൂടാക്കി വെക്കുന്നെയിരിക്കും നല്ലത്. നനവെങ്ങാനും തട്ടിയെങ്കിൽ ആഹ അത് പിന്നെ ചൂടാക്കി വെച്ചില്ലെങ്കി ചെിലപ്പം നനവ് തട്ടിയാല് നനവ് തട്ടിയിട്ടുണ്ടെങ്കി അത് പന്നലായിപ്പോതരിയാ ചീനി മറ്റേ പിന്നെ ചെയ്ത് എന്തുവാ ചീനിച്ചട്ടി അടപ്പേ വെച്ച് ചൂടാക്കി അതിനകത്ത് വരിടേത് ആ ചീന ചട്ടി ചൂടാക്കിയിട്ട എടുത്ത് പുറത്ത് താഴെ വെച്ചിട്ട് ആ ചൂടിനകതിട്ട് ഇട്ടൊന്ന് മൂപ്പിച്ച്
ഓ അപ്പം ഇച്ചി കൊറച്ച് കൊറച്ച് ഇടു മൊത്തത്തി ഇടോ
കുറേശെ കൊറേശ ഇടണം കൊറേശെ കുറേശീട്ട ഒരു പേപ്പറിനകത്ത് നേരത്തി കാരണം ഞാൻ പറഞ്ഞതല്ലേ അല്ലെങ്കിൽ പിന്നെ എല്ലാം കൂടെ ഒരു പേപ്പറിനകത്തു നിരത്തി വെച്ച് അയ്ന്റെ ഏഹ് ആ ചൂട് ആവിയെല്ലാം ഒന്ന് പോയിട്ട് ടിന്നിനകത്ത് കൂടങ് ഇട്ടാ മതി എനിക്കൊരു സംശയം ഉണ്ട് കാരണം ഒരു തണുപ്പ് തട്ടിയോ എന്നുള്ളത് കാരണം മഴ പെയ്തണക്കെയാണ് എടുത്തേ ചാറിയണക്ക ആ എടുത്തേന്ന് എനിക്ക് തോന്നുന്നു ഞാനും ഇല്ല തുണി പറക്കാനുള്ള ധൃതിക്ക്‌
ആഹ് ഞാനും കണ്ടില്ല അപ്പൊ അച്ഛൻ എന്റെടുത്ത് പറഞ്ഞ ഇങ്ങനെ കൊണ്ട് പോടി വെച്ചന്ന് പറ ഞ്ഞ് പക്ഷേ ഞാനത് ഈ മഴ ചെറുതായിട്ട് ചാറി അപ്പൊ വന്ന് അവിടുത്തെ അമ്മ വിളിച്ച് അങ്ങനെ പോയി എടുത്ത് അപ്പോഴെ എടുത്ത എന്നൊക്കെ പറഞ്ഞു പക്ഷെ നനഞ്ഞു ഇല്ലന്ന് എനിക്കറിയത്തില്ലായിരുന്നു അപ്പൊ ഞാൻ എന്തായാലും ഇനിയിപ്പോ ആ പറഞ്ഞ ഐഡിയ എന്തായാലോ ഒന്ന് ശ്രമിച്ചു നോക്കാം ചട്ടി വെച്ചന്ന് ചൂടാക്കുന്നതേ
ആ ഗ്യാസ് വെച്ച് ചട്ടി ചൂടാക്കണം ചട്ടി ചൂടാക്കിട്ട് ചട്ടി ഇറ ഇറക്കി വെക്കണം ഇറക്കുമ്പോ ചട്ടിക് ഒരു ചൂടുണ്ടല്ലോ
ആഹ് ആഹ് ആഹ്
അപ്പൊ ആ ചൂടില് ജസ്റ്റ് ഒന്ന് ആഹ് ആഹ് ഒന്നവെച്ചാ ഒത്തിരി ഇളക് ക്കണ്ട ഇച്ചിരി കുറച്ച് കോരി ഇട്ട് ആഹ് ഒന്ന് രണ്ടോ ഇളക്കിളക്കിയിട്ട് ഒരു പേപ്പറിനകത്ത് തട്ടണം പിന്നെ അയ്നകത്തോട്ട് കുറച്ച് മുളക് പൊടി വാരി ട്ടിട്ട് രണ്ടെളക്ക് എളക്കിയിട്ട് മാറ്റി വെക്കണം
ആഹ് ആഹ് ഇതൊക്കെ ആര് പറഞ്ഞ് തന്നു നല്ല ഐഡിയാണല്ലോ ഇതൊക്കെ ഇങ്ങനത്തെ ഐഡിയ യൊന്നും അറിയത്തില്ല എങ്ങനെയൊക്കെ ചെയ്യണം ന്നൊന്നും
അരിപ്പൊടിയൊക്കെ അങ്ങനെ കണ്ടിട്ടില്ലേ മ്മള് കഴുകി ഉണക്കി കൊണ്ടുപോയി പൊടിച്ചാലും വീട്ടിൽ കൊണ്ട വന്ന് ഒന്നുകൂടെ ഒന്ന് ഇതുപോലെ ചീനിച്ചട്ടിയിലിട്ട് മൂപ്പിച്ച് വെക്കത്തില്ലേ അപ്പൊ എത്ര നാൾ വേണേലും ഇരുന്നോളും ആഹ് എന്റെ വീട്ടിൽ അങ്ങനെ ചെയ്യും എന്റെ വീട്ടിൽ അങ്ങനെ ഇവിടെ അങ്ങനെ അരി പ്പൊടി അങ്ങനെ പൊടിപ്പിക്കാറില്ല വീട്ടിൽന്ന് കൊണ്ട് തരുന്നതുകൊണ്ട്
ഓഹ് ഓഹ് ഇവിടെ അങ്ങനെല്ല ഇവിടെ അരിപ്പൊടി പൊടിപ്പിക്കും
ആഹ് വീട്ടിന്ന് കൊണ്ടുവരുന്നു അങ്ങനാ ആഹ് വീട്ടിൽ അങ്ങനെയാ വെക്കുവാ ഒന്നിച്ച് ഒന്നിച്ച് പത്ത് പതിനഞ്ച് കിലോ ഒന്നിച്ചങ്ങ് പൊടിക്കും പൊടിച്ചൊണ്ട് വന്നിട്ട് ഇത് കഴുകി ഒണക്കി ഏഹ് നമ്മള് വെയിലത്തിട്ട് ഒണക്കിയിട്ടാ കൊണ്ടു പോകുന്നത് ചില സമയത്തേ ഉള്ള് കഴുകി വാരി കൊട് ഇങ്ങനെ കൊട്ടയ്ക്കകത്ത് വെച്ചിട്ട് വെള്ളം വാർന്നു കഴി കൊണ്ടു പോവുന്നത് ചിലപ്പോ ഉണക്കിയിട്ട് തന്നെ കൊണ് ന്നെങ്കിലും അവിടെ പൊടിച്ചു കു തിരിച്ച് കൊണ്ടുവരുമ്പോ ഒന്നുകൂടെ അത് വറത്ത് വറുത്ത വെക്കുന്നെ അരിപ്പൊടി അപ്പൊ എത്ര നാൾ വേണലും ഇരുന്നോളും പന്നലായി പോകത്തില്ല നനവ് തട്ട് ഉണ്ടെന്നെന്നുള്ള ഒരു ഇത് വരത്തില്ല പന്നലാവ
അങ്ങനൊക്കുണ്ടല്ലേ ഇതെനിക്ക് പുതിയ അറിവാ ഞാൻ ഇങ്ങനൊന്നും അങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല എന്തായാലും കൊള്ളാം ഞാൻ എന്തായാലൊന്ന് ട്രൈ ചെയ്ത് നോക്കും കാരണം ഇവിടെ പൂപ്പ്‌ പിടിചൊത്തിരി ഞാനെടുത്ത് കളയേണ്ടി വന്നിട്ടുണ്ട് നിക്ക് പൊടി കട്ടിക്ക് മഴ വരുന്ന സമയത്ത് നമ്മളിങ്ങനെ എടുത്ത് വെച്ചിട്ട് ഈ ബക്കറ്റ് ഇട്ട് വെച്ചേക്കുവല്ലേ അപ്പൊ അതങ്ങിട്ടൊന്ന് പൂപ്പടിച്ച് ഞാൻ പിന്നെ കുറേ അങ്ങ് കളയേണ്ടി വന്നിട്ടുണ്ട് അപ്പൊ ഇതെന്താലും ഇനിയിപ്പോ ട്രൈ ചെയ്ത് നോക്കാവല്ലോ
അങ്ങനെ നോക്കിയാതി അ ഒത്തിരിഅങ്ങ് ചൂടാക്കരുത് മുളക്പൊടി കരിഞ്ഞു പോകും അറിയാലോ മുളക് പൊടിക്ക് അങ്ങനൊരു സ്വഭാവം ഉണ്ടല്ലോ പെട്ടെന്ന് കരിയാൻ ദേഷ്യം വരുന്ന ഒരു സ്വഭാവമാണ് മുളക് പൊടിക്കുള്ളത്
ആ പിന്നെ നിങ്ങളെ വീട്ടില് ചക്കയുണ്ടല്ലേ
ചക്കയുണ്ട് ചക്കയുണ്ട് എന്റെ അങ്ങ് വീട്ടിൽ
ആ് അവിടെ ഞാൻ ഇങ്ങനെ കണ്ട് അവിടെ ഒത്തിരി ചക്ക ഒൊക്കെ കൊണ്ടുവരുന്നത് അവിടെ റബ്ബർ
ആഹ അതെ അതെ ആ റബ്ബറുണ്ട് അതുകൊണ്ടല്ലേ അവിടക്കെ നല്ല തണുപ്പ് ഇവിടത്തെത്രയും ചൂട് അവിടെല്ല എല്ലപ്പ ഉം റബ്ബർള്ളണ്ട റബ്ബർ ഉള്ള എടുത്ത് നല്ല തണുപ്പാ ആഹ നല്ലതാണിപ്പോ അവിടെ റബ്ബർ ആ ചൂടിനെ എല്ലാം റബ്ബറാ വലിച്ചെടുക്കുന്നത് റബ്ബറുള്ള സനങ്ങളിൽ നല്ല തണുപ്പ് കട്ടും
ആ അവിടെ ആ ഇരി ഞാാനവിടെ വന്നിട്ടുണ്ടായിരുന്നേ അപ്പം എല്ലാം കണ്ടപ്പോ തന്നെ മന നമുക്ക് ആ ഒരു തണുത്തരു പീലും കാര്യങ്ങളും നിങ്ങ പക്ഷേ നാത്തൂറ്റരു വീടുണ്ടല്ലോ അങ്ങോ അവിടെ ദൂരെ അവിടെ പോയപ്പോഴത്തേക്കും ആണെങ്കി അവിടെ ഭയങ്കര ചൂടായിരുന്നു എന്ത് ചൂടായിരുന്നു അവിടത്തെ ഭയങ്കര ചുണച്ച സഹിക്ക അവിടെ പക്ഷെ റബ്ബറണ് ഫുള്ള് പക്ഷെ അവിടു വല ചൂട് സഹിക്കാൻ പറ്റത്ര ചൂടായിപ്പോയി പക്ഷെ അതത്ത അവിടെ ഇരിക്കാനറ ഇ വഴി നൽക്കാനോ പെറ്റാത്തൊരു അത്രക്കാണ് ഒരു ചൂടവസ്ഥ
സാധാരണ റബ്ബറ ഉള്ള അടുത്ത് നല്ല തണുപ്പ് വരേണ്ടതാണ് ഇനി
ആഹ അതന്താറിയത്തില്ല ആ ഒരു ഏരിയയില് ഭയങ്കര ചൂടായിരുന്നു കാരണം ഞങ്ങക്ക് ചൂട് സഹിക്കാൻ വേ ഞങ്ങൾ നടന്നൊരു കടയിലൊക്കെ വന്നി ങ്ങ വെച്ച അത്രക്കെ അവസ്ഥയ പക്ഷെ നിങ്ങളവിടെ വന്നിട്ട് ഭയങ്കര ന ഫുള്ളി ഫുൾായിട്ട് അത് മൊത്തം അങ് റബ്ബർ അല്ലേ തന്നെ ആണെങ്കിലും വീടിന്റെ ആ സൈഡിലെങ്കിൽ ന്തോ അന് ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഇവിടെ റബ്ബർ നിിക്കുന്നതേ
ആഹ അതുകൊണ്ടരി അവിടെന്ന് വെച്ച കഴിഞ്ഞാ ചുറ്റ റബർ തന്നെ
ആ അവിടെ മൊത്തത്തി റബ്ബറാ പക്ഷെ ഇവിടെ റബ്ബർ ആണെങ്കിൽ പോലും ഈ ഈ വീടിന്റെ നേരെ ഓപ്പോ ട്ട് ഒടിച്ചിരു ഭാഗംണ്ട് ആാം കഴിഞ്ഞിട്ടാണ് ഇങ്ങെ റബ്ബർന്ന്റഞ്ഞിക്കുന്നത്
ആഹ ആഹ ആഹ
എന്താ തന്നെ സമീട് ഭയങ്കര ചൂടാരിക്കൻ പറ്റാത്ത നമുക്ക് ഒന്നും നൽിക്കാൻ പോലൻ പറ്റാത്ത ഒരാള അത്രക്ക പൊള്ളുന്ന രീതിുള്ള ചൂടുയിരുന്നു അവിടെ
ആഹ അതെന്താന്നറിയത്തില്ല അത് കൊറച്ചേ ഉള്ളത് കൊൊണ്ടായിരിക്കും
ആഹ അതൊണ്ടായിരിക്കും എന്തോന്ന തരത്തില്ല സാധാരണ കഴോട്ട് കഴക്കോട്ട് വരുമ്പോ നമക്ക് ചൂട് കുറഞ്ഞ കുറ
കുറഞ്ഞു കുറഞ്ഞ വരുന്ന ആ ഞങ്ങ ഇവിടുന്ന് ഇവി ഇവിടുന്ന് പോകുമ്പോ തന്നെ ഇവിടുന്ന് എനിക്ക് തോന്നുന്നില്ലേ അപ്പുറത്തെ ഒരു ജൻഷൻ ഉണ്ടല്ലോ അങ്ങ് നമ്മളെ മെയിൻ റോഡ് കറിയിട്ട് കുറിച്ചറങ്ങി അങ്ങനെ പോത്തില്ലേ അവിടം കഴിഞ്ഞങ്ങോട്ട് ് പോന്തോറും തണുപ്പായി തണുപ്പായി വരും നമ്മുടെ ആ ഈ ഒരു ഏരിയയിലാ ചൂട കൂടുതല് ഇവിടെ അങ്ങനെ മരങ്ങള ഇില്ലല്ലോ കൂടുതലും തെങ്ങും അങ്ങനെയൊക്കെള്ളതല്ലേ അതുകൊണ്ടാ നമ്മുക്ക് ചൂട് കൂടുതല്
ഞങ്ങളായിട്ട് വലിയ ചൂടള്ളത് കേട്ടോ ഇവിടെ ചുറ്റിനും ഉഷ്ടം പോലും മരം ഉള്ളത് കൊൊണ്ട് ഇവിടെ വലിയ ചൂട കഴട്ടില്ല ആഹ ഇവിടെ ആ സാധാരണ എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടല്ലോ അവരൊക്കെ അവിടെ നിങ്ങക്ക് വരുമ്പഴേക്ക് അവരെല്ലാവരും പറയും കാരണം വീട്ടില് ഭയങ്കര തണുപ്പ ബാക്കളടത്തെ പോലല്ല ഭയങ്കര തണുപ്പായി ഇവിടെന്നൊക്കെ കൂട്ടുകാാര് വരുമ്പോൾ പറയയും
ആഹ് ആ അവിടെ ചുറ്റും വരവല്ലേ അതുകൊണ്ട ആഹ ആന്നന്ന ഉ അതുകൊണ്ടാ അതങ്ങനെ വൃക്ഷങ്ങള് വെച്ച് പിടിപ്പിക്കാനായിട്ട് സമ്മതിക്കത്തില്ലല്ലോ ഉള്ളതെല്ലാം വെട്ടി കളയുക എന്ത് ചെയ്യാന മരങ്ങ ഉണ്ടെങ്കി സുഖമായിട്ട് വീട്ടിലിരിക്കും
ആ് ഇവിടത്തെ ഇനിയിപ്പോ വെട്ടിക്കളണ്ടണ്ട് ഇനി കാരണംറവ അപ്പറത്തെ വീട്ടിലോട്ട് മൊത്തം ചാഞ്ഞ നിൽക്കും അപ്പം അവർക്കൊരു ബുദ്ധിമുട്ടാമ്പ നമ്മളത് വെറ്റിക്കളയണ്ടേ
ആ ഓ എന്തോ അപ്പറത്തെ അപ്പുറത്തെ വീട്ടുകാർക്ക് ആഹ എന്തെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ പറയുമ്പോഴല്ലേ അവർക്ക് ബുദ്ധിമുട്ട് വരുന്നത് അപ്പൊ അത് വെട്ടണം ഇത് വെട്ടണം മറ്റേത് എടുത്ത് കളയണം അത് എടുത്ത് കളയണം ഒരു കരി ല്ല വീട്ഴുതും ഈ ഒരു മര നൽക്കുന്നത് കൊണ്ട് രണ്ട് അപ്പുറോ ഇപ്പുറോ ഉള്ള വീട്ടുകാർക്ക് നല്ല തണുപ്പല്ലേ കിട്ടുന്നത്
അത് പക്ഷെ അവർക്ക് മനസ്സിലാവത്തില്ലല്ലോ ചെില വീട്ടുകാരെ അ അവര് നമ്മത്ത് പറയുന്നില്ല ഓെ അതുപോലെ ആയിരിക്കുന്നില്ല ചിലപ്പോ മനസ്സിൽ അല്ലെങ്കി പുറത്ത പറയുന്നതോ
ആഹ ചെയ്യാനാ അപ്പൊ പിന്നെ ചൂട് അനുഭവിക്ക അത്രേള്ളൂ നമ്മൾ ഒരു മരം വെട്ടുമ്പം പിന്നെ എത്രയോ മരങ്ങൾ വെച്ചുപടിപ്പിക്കണ എന്നാ പറയാ
ഉം
ആരെങ്കിലും ചെയ്യുന്നുണ്ടോ എനിക്കും ഭയങ്കര ഇഷ്ട
എതിയ നമ്മള അധികം സ്ഥലമില്ലാത്തത് കൊണ്ടേ വെക്കാനായിട്ട് ല്ല
ആഹ ആന്ന് അവിടെ എല്ലാ സ്ഥലം കുറവല്ലേ നമ്മുടെ ഉള്ള സ്ഥലത്ത് സത്യത്തി മ മരങ്ങൾ ഒത്തിരി വെച്ച് പഠടിപ്പിക്കണം അതാ വേണ്ടത്
പിന്ന നമ്മളതില്ലേ ഉള്ള സ്ഥലം ഇച്ചരി ഉള്ളെങ്കിൽ തന്നെ അതില് ഫുള്ള് മരങ്ങള ഫുള്ള് കവർ ചെയ്ത് മരങ്ങളാ ഇനി നിങ്ങക്ക് വെക്കാൻ സ്ഥലം ഇല്ല മരം വെക്കാനായിട്ട് എന്ന അൻടക്കല്ലോ പ്ലാത്തച്ചക്ക മറ്റേ കൊക്കോടത് ഇതെല്ലാം ഉണ്ടായിരരുന്നു അത അറ്റം വെ കട്ടിക്കളഞ്ഞ അവസാനം കാരണം ഫുുള്ളില് കാട് പോലെങ്ങായി
ആഹ ആ ആ ആ ഇനി വെട്ടലാന്ന് പറയണം ഉം ശരിയേങ്കി വിളിക്കാം ഉ ശരി ഓക്കെ